ന്തേക്കാത്തെ. ഹലോ, ആ, വെടെ, വ്ടെണ്ട്.
ഉം, വരവി, വരവില്ലല്ല.
ആഹ, അ ഒരു, വിവരോംല്ലപ്പൊ, അന്റൊരു, ങ്ങളൊരു, വിവരോല്ലല്ലോ.
ആ, അതന്നെ, പൊ, ടൈം, സമയൊന്നും, കിട്ടലില്ലൈ.
ന്നാള്, ഞാനാ, വന്ന്, പോന്നതാണ്.
ആ, അതന്നെ, അന്ന്, കണ്ടതാണ്, പിന്നെ, ഒരു, വിവരോൻല്ല, ഞാൻ, പറയെന്നി, വിളിക്കലൊന്നും ഇല്ലാന്ന്
ആ, പിന്നെന്നൊരുഴുവാണ്ടെയ്, ഇയ്യ്, പറഞ്ഞ പോലെത്തന്നെ.
പ്പങ്ങനെ ഓയ്‌വിട്ടിയെപ്പോ, ഒന്ന്, വിളിച്ചോക്കിയേതാ.
ആ, ഞാൻ, വിളിക്കാൻ, വേണ്ടിങ്ങനെ, വിചാരിച്ച്, നിക്കായിരുന്നു, ഞാൻ, പിന്നെ, ന്നാള് അന്ന്, വീട്ട് വന്നന്നൈ, അന്നവ്ടെ, ആരാണ്, ബിരിയാണി ണ്ടാക്കിയേത്.
ഞാനേ.
ഏ, എങ്ങനെത്, ണ്ടാക്കിയേത്, നല്ലെ, ടേസ്റ്റ് ണ്ടായിരുന്നല്ലോ, അത്.
ഏഹെ, ഞാൻ തന്നെ, അവിടാ ണ്ടാക്കല്, എല്ലതും, ഞാനന്ന്, ഞ, ഒരിലോ ലാണ്ന്ന്ണ്ടേങ്കില്, നമ്മള്, പ്പൊ, നാലുള്ളിട്ക്കും.
ആഹ്.
നാല്, തക്കാളി, അങ്ങനൊക്കെവെച്ച്കാണ്ട്, പിന്നെ, ഉള്ളി, ചെറിയ, നൈസാ അരിഞ്ഞ്കാണ്ട്, പിന്നെഉം, ദെ നല്ലോം, വെച്ച് വത്, വ, നല്ലം, വാട്ടിട്ക്ക, ആദ്യം, ഞ, ഞ, വൊ, വൊറ്ച്ചുള്ളി, ട്ത്ത്കാണ്ട് പൊരിച്ച്ട്ക്കും.
ആ, ആഹ്, എർച്ചി, എന്താ, ഉള്ളീം, മ, ആ, ഉള്ളി മാത്രം, ആ
ആ, ഉള്ളി മാത്രായിട്ട്, പൊരിച്ചെടുക്കും, പിന്നെ, ബാക്കിയുള്ളീം വാട്ടും, നല്ലോണം വാ ട്ടീനെഷോം, പിന്നെ, തക്കാ, ത്, ഇഞ്ചിയും, വെളുത്തുള്ളീം, പച്ചമൊളകും, പേസ്റ്റിട്ടോട്ക്കു ഓ.
ആഹ്.
പിന്നെ അത് നല്ലാം വഴറ്റി വന്നീന്റെ ശേഷം പിന്നെ ത കാളീം നാല് തക്കാളീം നാല് ഉൾ വല്ലിയുള്ളിയാട്ക്കൽ ഞാൻ ഒരുലാൻക്ക് ട്ടാ.
ആഹ് ഒരു കിലോന്ക്ക്ലേ ആ ആഹ്.
ആഹ് പിന്നെ ന്ന തക്കാളി നല്ലവ വഴഞ്ഞഞ് വന്ന് തയ്യെന്റെഷം അതിന്റെറെ ശേഷം ഞാൻ ഗരം മസാല മാത്രം ഇടലൊള്ളൂ.
ആഹ്.
മഞ്ഞപ്പൊടിം ഗരമസാലും മാത്രം ഇട്ട്കാണ്ട്.
ആഹ് ആ മസാലന്നെലേ?
ആ. ഗരംമസാല മാത്രട്ട് കാണ്ട് ആ ഈ ൽ പിന്നെ ഗരം മസാലിം പിന്നെ മഞ്ഞപ്പൊടിം ഇട്ട് കൊടുക്കും പിന്നെ ഉ പ്പ് ഇട്ട്കാണ്ട്. നല്ലോണ്ണം വഴച്ചിന്റെ ശേഷം പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കും കൊറച്ച്.
ആഹ കൊറച്ച് തൈ വെച്ചടുക്കും ആഹ.
തൈര് വെച്ചിട്ട് പിന്നെ നമ്മള് എറച്ചി പൊരിച്ച്കാണ്ട് വെക്ക്ണോൽക്ക് പൊരി ച്ച്കാണ്ട് ഇട്ട്ടുത്തൽ മതി അല്ലാതോൽക്ക് എറച്ചി അച്ചിയെക്കാണ്ട് ഇട്ട്
അങ്ങഅ അങ്ങനത്തനൊക്കെ കൈക്കീട്ട് ഇട്ട് കൊടുക്കാല്ലേ. ഉം പൊ പൊറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പൊരിച്ചിട്ട് ആദ്യം പൊരിച്ച് വെക്കണോ?
ആ പൊരിച്ച് കാണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം മസാലതെ ചെറുതാണ്ട് പൊരിക്കണം. അന്നിട്ട് പിന്നെ ആ പിന്നെ അത് അത് പിന്നെ വേ മണം ഒണ്ടാവില്ലല്ലോ നമ്മള് പൊരിച്ചതല്ലേതരാ പോ ആഹ് പൊരിച്ചതാകുമ്പോ നമ്മക്ക് കുറ ച്ച് ഇത്ണ്ടാവൂല്ലേ വള്ളം പോലെ കായ മാതിരി നിക്കൂലെ അപ്പ നമ്മക്ക്- ഇച്ചി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കായിക്ക്. കൊറച്ചിങ്ങനെ ഒരു കായം മാതിരി നിക്കാൻ വേണ്ടീട്ട് ആഹ് മസാലയിട്ട് പൊരിക്കാതെ നമ്മള് വെക്ക് ണാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല എർച്ചി ആ ആത് ഇട്ട് കാണ്ട് മൂടിവെച്ചാമതി പിന്നെ അതിന്ന്തന്നെ വെള്ളം എറങ്ങി വരും.
വെള്ളം എറങ്ങുംയല്ലേ
ആഹ് വെള്ളം എർങ്ങിക്കാണ്ട് വെരും പിന്നെ നല്ലോണം വഴ്റ്റി ഇതായിറ്റ് പിന്നെ എർച്ചി വെന്തിന്റെഷം പിന്നെ അമ്മെൾ അപ്പോ ആയ് ആ എർച്ചി വേവണ ടൈമിൽ അമ്മെക്ക് ഇത് വെക്കാം ആ സ സമയം കൊണ്ട് ഞമ്മെക്ക് ബിരിയാണി ന്റെ ചോ ആയ്രി ഇല്ലെ.
ആഹ്
ആഹ് അത് വള്ളം വെച്ച്ട്ട് ആ വള്ളത്ത്ക്ക് എന്താണ് പ ട്ട, പൂവ്, ഏലക്കായ്. പിന്നെ ചെറ് നാരങ്ങ പിയ്യാ കൊർച്ച് ഓയലും ഉറ്റിച്ച് കൊട്ക്കാ. അയെനാ ഉപ്പൊക്കെ ഇട്ട്ക്കാട്ട്.
ആഹ്
തീമെട്ട് ചോറ് ഞാ ചോ ചെലോൽ നെയ്‌ച്ചോർ വെച്ച്കാണ്ട് അങ്ങനിം വെക്കെൽ ഇണ്ട്ട്ടോ ഞാ അങ്ങനെ വെക്കെൽ ഇല്ല. ഞാന് ചോറ് ഊ
എന്താണ് അയ് ഞമ്മെളെ ചോറ് എന്താ. അരി കെഴ്ക്കീട്ട് നമ്മെൾ സാധാ പോലെ ചോറ് വെച്ച് ഊറ്റി ട്ട് ഊറ്റി വെക്ക്ണെത് അല്ലെ?
ആഹ് ആഹ് അങ്ങനെയാണ് ബിരിയെണിക്ക് ഞാനൊക്കെ വെ ക്കെൽ ചെലോൽ ഇല്ലെ ഞമ്മെൾ നെയ്ച്ചോറ് വെക്കൂലെ ഞമ്മെൾ സാധാ നെയ്ച്ചോറ്. ആഹ് നെയ്ച്ചോറ് വെക്കാ വെച്ച്ക്കാണ്ട് പിന്നെ ഇങ്ങനെ ചി ബിരിയാണീന്റെ മസാല ഇണ്ടാക്കിക്കാണ്ട്. പ്പ ഈ നെയ്ച്ചോറ് വെച്ചെത് ബിരിയെണി മാസ സാലിക്ക് ഇട്ട് കൊട്ക്ക്ക ആഹ് ആഹ് അങ്ങനെ ഇണ്ടാക്ക്ണോലും ഇണ്ട് അതാണല്ലോ എൾപ്പം. ഞാ ഇത് വെരെ ഇണ്ടാക്കിയോക്കി
ആഹ് അത് ശെരി. പിന്നെ നിങ്ങളിപ്പോ അത് ആഹ ഞങ്ങളിപ്പോ ഉപ്പിട്ട് ചോറ് വേവിട്ട് അരി വേിച്ചിട്ട് പിന്നെ അത് ഊറ്റിയക്കെല്ലോ അത് തട്ടി കൊടുക്കല്ലേ ചെയ്യ
ആഹ്
ആ
ഞമ്മള അങ്ങനെയാണ് കാട്ടല് ഇവിടെ ഞാനൊക്കെ അങ്ങനെ കാട്ടില്ല ചലോല് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ചലോല് നെയ്ച്ചോറ് പിന്നെ നാത്തൂനൊക്കെ പറഞ്ഞ നെയ്ച്ചോറ് വെച്ച്കാണ്ട് ആ ആ ഉണ്ടാക്കിയാ നല്ല രസ ഉണ്ടാ ഓള് പറഞ്ഞേ
ആ എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഉണ്ടാക്കി ഞാൻ ഒരു ദിവസം ഓളെ വിട്ടിക്ക് പോയപ്പോഴേ കൂടെ വേഗം ഉണ്ടാക്കി തന്ന ബിരിയാണി ഞാന് അവള്‍ വിളിച്ചിട്ടും പോയില്ല അത് ആന്ന് ബിരിയാണി ഉണ്ടാക്കട പറഞ്ഞിട്ട് എത്ര പെട്ടെന്നായി
അത് അന്തോ കട്ടി ഇത്ര പെട്ടെന്ന് ബിരിയാണായി അതേപോലെ ഉണ്ടാക്കിയത് ഇങ്ങനെ ചോറ് വെച്ച് ഊറ്റീട്ട് ഉണ്ടാക്കിയത് അങ്ങനെ പണി വേഗം റെഡിയ ആക്കി
ആഹ അതന്നെ നല്ല ര രസം ഉണ്ടാവല്ലോ അപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വേഗം റെഡി ആക്കാന്ന് പറഞ്ഞ
അ ശരി എന്നിട്ട് ഓരോരോ മോഡല് വെക്കുംല്ലേ
ആഹ പിന്നെ ഞാനാ പൊരിച്ച ഉള്ളില്ല അത് പിന്നെ ഇറച്ചി വെധൃന്റെ ശേഷം ഈ പൊരിച്ച ഉള്ളി കുറച്ചായിന്ന് കൊറച്ച് പൊച്ച ഉള്ളീന്ന് കൊറച്ച് അയിക്ക് ഇട്ട കൊടുക്കും എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കും വെധേന്റെ ശേഷം പിന്നെ ഇറച്ചിയൊക്കെ വന്നീന്റെ ശേഷം ഇദേത്തെ വെള്ളൊക്കെ ഒരുവിധം വച്ചീന്റെ ശേഷം നമ്മള് ഊറ്റെച്ച ചോറ്ങ്ങനാ ആദ്യം കുറച്ച ഇട്ട് കൊടുക്കും പിന്നെ അതിന്റെ മേല ചപ്പ് പുദീന കറിവേപ്പിന്റെ ഇല ഇടും പിന്നെ ഗരം മസാലപ്പൊടി കുറച്ചൊന്ന് വിതറും പിന്നെ കുറച്ച് പാലില് മഞ്ഞൾപ്പൊടി കലക്കിക്കാണ്ട് ഒഴിച്ചുടുത്ത് എത്താ നല്ല രസുണ്ടാവും അങ്ങനെ ആഹ് കൊറച്ച് കുറഞ്ഞ പാല് എടുത്തുകണ്ട് പാല് ഞമ്മള് പച്ച പാല് പ്പ്ൽ കുറഞ്ഞ എടുക്ക എന്നിട്ട് ആയ് മഞ്ഞപ്പൊടി ഇട്ടുകണ്ട് കലക്കേ മഞ്ഞപ്പൊടി കുറച്ച് കലക്കേ ചോറിന്റെ മേലെങ്ങനെ ഒഴിച്ചു കൊടുത്താല് നല്ല രസമുണ്ടാവും
ഏ നമ്മള ബിരിയാണി ചോറിന്റെ മേലെ ഒക്കെ ആയി ആയതിന് ശേഷം
ആഹ ചോറൊക്കെ ഇട്ട് നമ്മള് ദമ്മട്ടീന്റെ ശേഷം മേല ഒന്ന് അങ്ങനെട് ഒഴിച്ച കൊടുത്താല് നല്ല രസുണ്ടാവും ആഹ് ആദ്യം നമ്മള് ഫസ്റ്റ് കിട്ടീന്റെ ശേഷം പിന്നെ പിന്നീ രണ്ടാമത്ത ഇടൂലേ നമ്മൾ ആദ്യം ഒരു ദമ്മിന്റെ മേലെ ആ ചോറി ഇട്ടീന്റെ ശേഷം ആ് അപ്പ അവിടയും കുറച്ച് ഒഴിച്ചു കൊടുക്ക പിന്നെ ലാസ്റ്റ്
ആ വെച്ച കൊടുക്ക ആ നെയ്യോ നമ്മള് നെയ്യോ ഒഴിക്കണ മുമ്പോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും
നെയ്യ് കഴിച്ചോടുപ്പം ഈ പാലില് കുറച്ച് കലിക്ക മഞ്ഞൾപ്പൊടി കലിക്കിയ വെള്ളംഇല്ലേ അതൊന്നാണ്ട് ഒഴിച്ച കൊടുക്കും നല്ല രസമാണ് അങ്ങനെ ഒഴിച്ചത് ആഹ ഞങ്ങള്‍ അങ്ങനെ ഇവിടെ ഉണ്ടാക്കുമ്പോ അങ്ങനെ കൊറച്ച് ഒഴിച്ചു കൊടുക്കും
ഏ ഇവിടെ ഞാൻ എനിക്ക് അറിയില്ല ഇങനെ ഉണ്ടാക്കൻ ഇവിടെ അമ്മായിഅമ്മ ഉണ്ടാക്കും ആഹ് ഞാന്‍ ഇതുവരെ ഇണ്ടായിട്ടില്ല ആ ആഹ് ഇണ്ടാക്കില്ല ഉ
കൂടുതലൊന്നും ഇൊ ഒന്നും ഉണ്ടാക്കാ അറിയില്ലേ
ആഹ എന്താ കറ വിനച്ചപ്പണ്ട കറ
ഇപ്പം ഞാന്‍ എല്ലതും ഉണ്ടാക്കും ബിരിയാണി നെയ്ച്ചോറും ഫ്രൈഡ് റൈസും മന്തിയും ഒക്കെ ഉണ്ടാക്കുവോ എല്ലാതും ഉണ്ടാക്കോ
ഉം ഇക്ക് അറീലാ ഇബെടെ അമ്മെണ് അങ്ങെനെ ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ ഇണ്ടാക്കി തെര്ൽ അമ്മെയാണെയ്
ആഹ് ഇബെടെ കെട്ടിക്കൊണ്ടെന്ന ഇതിൽ മൂത്തെച്ചാൾ ഒക്കെ ഇണ്ടായിര്ന്നെല്ലോ ഇവെടെ കൊറെ അപ്പ പിന്നെ ഓലൊക്കെ ഇട്ക്കുമ്പോ ഞാൻ ഇങ്ങെനെ ഒക്കെ അമ്മെൾ ഇങ്ങെനെ ഹെൽപ്പ് ചെയ്ത് അയുട്ക്ക് ഇങ്ങെനെ ഹെൽപ്പെയ്ത് എല്ലതും അര്ഞ്ഞൊക്കെ കൊട്ക്കാ അങ്ങനെ ക്കെ ചെയ്യാന്ന് അല്ലാതെ ഞാൻ ഇണ്ടാക്കെൽ ഇല്ലെയ്നു പിന്നെ ഇപ്പ എല്ലാരും വേറെ ദേശപ്പിന്റെ ഒപ്പം ഞാൻ തന്നെ ഉണ്ടാവും.
ആഹ് വെളിച്ചം ഇല്ലല്ലേ
ആഹ് ഇപ്പൊപ്പ പഠിച്ചു അപ്പൊ പിന്നെ ഞമ്മളനെ ഇണ്ടാക്കോ. ആ ഇപ്പൊ ഏത് കുട്ടിയാക്കും യൂട്യൂബും നോക്കിയാണ്ട ഇവിടെ മോ ള് വെച്ചിനെ ഒരിസം ഇതേമാതിരി യൂ യൂട്യൂബ് നോക്കിക്കാണ്ട് ഞാനിവിടെ വെയ്യാതെ കെടുക്കണതില് ഓള് ഇണ്ടാക്കിനി കൊറച്ച് അയ്രി ഇട്ടടാണ്ട് ആഹ് ഇഞ് വെയ്യാതായ ഒളെന്നെട്ടെ ഓൾ സ്കൂൾ ഇല്ലെങ്കിലൊക്കെ എടുത്തരില്ല ഓള് തന്നെയാ.
ഏഹ് അയ് ശരി. ആഹ് ഇത് അതനെ മേൻ സഹായിക്കും.
ഏഹ്
ഇവിടെ മോനെ അങ്ങന തന്നെ എല്ലാം സഹായിക്കും മോനും, മോളും. ഇതേപോലെ വെയ്യാത്തൊക്കെ ഇരിക്കുമ്പോഴേ മൂന്നാം ക്ലാസിൽ ഒമ്പത് വയസായിട്ട്
ഞാൻ പറയാ ഞമ്മക്ക് വയ്യാതായി കിടന്നാ പിന്നെ ആരും ഉണ്ടാവൂല വെളിയില് എടുക്കാനോ ഒന്നും ഉണ്ടാവൂല്ല ഒരു ദപ്പം കുട്ടികളൊക്കെ ഒരു വിധം വലുപ്പമായപ്പോ.
ആഹ്
ഓലന്നെണ്ട്
ആന്നണ്ട് ആ അതന്നെ ഇവിടെ മോൻ അടിച്ചു വാരി തരും. പാത്രം കഴുകിത്തരും വെള്ളമൊക്കെ കൊടന്ന് വെള്ള വെള്ളം കൊടന്ന് തരും. അതൊക്കെ ചെയ്യും രണ്ടാളും അമ്മ അമ്മച്ചിക്ക് വെള്ളമൊക്കെ എടു കൊണ്ടെന്ന് തരും ചെറിയള് അവിടെ പോയി അടുക്കള പോയിട്ട് വെള്ളയോക്കെ എടുത്ത് ക്ലാസില് എടുത്തൊക്ക കൊണ്ടന്നുത്തരും.
ഏഹ്
സമയത്തിന് അവൾ ആദ്യം മുന്നിലോടും. ഉം ഉം ആഹ് ആഹ് അതാരാ ചെയ്തു തരുന്നേ. ഇന്നലെ കുട കടിച്ചൂരി ആട് വൃത്തിയാക്കി.
ഏഹ്
അങ്ങനത്തെ കാര്യങ്ങളൊ ചെയ്യും ഞാൻ അടുക്കളയിൽ എന്തേലും പണിയുണ്ടെങ്കിൽ. ങ്കിലും പറയും ഞാൻ അങ്ങോട്ട് വന്നു നോക്കി എന്ന് പറഞ്ഞു അപ്പൊ അവള്.
ആ വല്യോള് ഇതെമാതിരി അടുക്കളിയിലൊക്കെങ്ങനെ ഓക്ക് അങ്ങനത്തെ പണിക്ക ഇഷ്ടാണ് അടുക്കളല്. അങ്ങനെ എന്തെങ്കിലെക്കെ ഉണ്ടാക്കാനോ.
ആഹ് ഏഹ് ആഹ് ഇവിടെ എന്നോട് പറയുന്ന ഞാൻ പോയി കളിച്ചിട്ട ഉണ്ടാവുകയിലോ. നമ്മള്. അമ്മ ഞാൻ ഒഴിച്ചോളാം എന്നുപറയും ഞാൻ പറയും ഒഴിക്കണ്ട എന്നിട്ട്. ഇവൻ എത്രയിലായിട്ടുണ്ടെന്ന് ഞാൻ ഒഴിക്കുന്ന മാവേ. വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാൻ ഒഴിച്ചോളാം എന്ന് പറയും ഇടക്കൊക്കെ. ഒരാളെ ഞാൻ പറയൂവേ താനെ എണ്ണ ഒഴിക്കേണ്ട കൈ പൊള്ളുന്നു. ആ ചട്ടിയോടൊക്കെ കരിയും. ഞാൻ എണ്ണ ഒഴിച്ചോട്ടെ എന്ന് എന്നിട്ട് ഞാൻ ഒക്കത്ത് ഉം ആഹ് ഇവളെ. ഇട്ടേണ്ടേ ഞാൻ പൊക്കത്ത് നിർത്തിയിട്ട് എന്റെ കയ്യുമേ പിടിച്ചിട്ട് അങ്ങനെ ഒഴിക്കും. ഞാനെന്ന് ഉണ്ടാക്കിക്കോട്ടെ.
ശരിയാണ് ശ്രദ്ധിക്കണം നമ്മള് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരുമ്പളാക്കാ അടുപ്പത്ത്. ത്തതാവും എന്നായിക്കൊട്ടേ ഞാനേ പിന്നെ വിളിക്കണ്ടേ എന്നാ ശരി.
ഇരുന്നല്